ആഹലോ. ആ കേക്കാം കേക്കാ കേക്കാം ചായേടെ സമയായോ?
ഓ ഇല്ലില്ല ഞങ്ങള് ലേറ്റ് ആയിട്ടാ ചായകുടിം നാല് മണിക്കൊന്നും കഴിപ്പില്ല. ഇവിടെത താമസിക്കും ടിക്കുമ്പോഴത്തേക്കും.
ഊണ് കഴിഞ്ഞേള്ളായിരിക്കുംല്ലേ?
ആ ഊണ് കഴിഞ്ഞതെഒള്ളു കൊച്ചന്ന് കിടന്നിട്ടിന്ന് കൊർ- നേരംമായി കിടക്കുന്ന അപ്പം ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരി. പ്പൊ ഒച്ച വെക്കും അപ്പം പിന്നെ പോയിനോക്ക ഇപ്പ നോക്കിട്ട് വന്ന കൊഴപ്പമില്ല.
തൊട്ടിക്കകത്തല്ലേ അതോ കട്ടിലേലാണോ കിടത്തുന്നത്.
ഇപ്പം കട്ടിലില നേരത്തെ തൊട്ടില്ലായിരുന്നു തൊട്ടിയിലും ഇടക്ക് കിടക്കും ആ സ്ഥിരം അങ്ങനെ. തൊട്ടി കിടപ്പില്ല ഏ ഇടയ്ക്ക് ആ കിട ക്കുന്ന ഈ ഒറക്കം വരുന്ന രീതിക്ക് ഇരിക്കും. ചെൽപ്പം നമ്മുടെ കൂടെ അവിടെ കെടക്കുമ്പോ ആണെങ്കി അങ്ങനെ ഉറ ചെലപ്പം കയ്യിലിര്ന്ന് ഉറങ്ങുവാണ് ഉ. നല്ലരീതിയാണെ തൊട്ടികെടക്കും ചെലപ്പം തൊട്ടിക്കടന്നാ പ്പിച്ച വലുതായതുകൊണ്ട് തൊട്ടി കട മ് തൊട്ടിയിലാണ് കുറച്ച് നേര നേരം ഒറു- ആന്നെ അനങ്ങുവാണെങ്കി ഒന്ന് ആട്ടിയാട്ടി കൊടുത്താ മതി.
ഉ ഉ ആഹ്. പിന്നെന്ന് തയ്യല്പ്പം തയ്ക്കുന്നുണ്ടോ ഇപ്പൊ?
ഇല്ല എൻക്ക് അറിയാന്നേള്ളൂ ഇപ്പൊ നികണക്ക് മിഷീന്റെ ഇല്ലാത്ത കൊണ്ട്. ഞാനിപ്പോ തയിക്കുന്നില്ല. ന്നാലും ഇതിനകത്ത് ട്യൂട്ടോറിയലൊക്കെ കാണുമ്പോ നോക്കി നോക്കി മറന്നു പോകും കുറച്ചൊക്കെ എന്നാലും. ഇങ്ങനെ നോക്കിവക്കുവെന്നു അങ്ങിക്കുപ്പ തയ്ക്കാന്നൊക്കെ പറഞ്ഞു. ഏ ഇൻഡ ഇൻട്രസ്റ്റാണോ തയ്ക്കാനായിട്ട്?
എന്തോ?
തയ്ക്കും അ തയ്ക്കുവോ അതോ?
ഞാതയ്ക്കത്തില്ലടാ ഇവിടെ ഒരു മിഷീൻ വാങ്ങിച്ചിട്ട് പുള്ളി തയ്ക്കുവേ. പുള്ളി തയ്കുന്ന് പറഞ്ഞാൽ അത്യാവശ്യം അടിക്കൊക്കെ ചെയ്യും. നമ്മൾ കേയറിയതൊക്കെയ അങ്ങനെ അപ്പൊ. അ ചവിട്ടാനറിയാ അപ്പൊ ഇങ്ങനെ ഒരു മെഷീൻ ഇവിടെ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ നീ ഒന്ന് പഠിക്കണോന്നുണ്ട് എന്നോട് പറഞ്ഞച്ച ചവിട്ടി. പഠിക്ക എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മളൊരാള് നമുക്കറിയാവുന്ന ചെയ്താലേ. ഞങ്ങള് ഒരൂസം ലക്ഷ്മി ലക്ഷ്മി വന്നപ്പോത്തേന് ഒരു. ഞങ്ങളെ രണ്ടൂടെ ചവിട്ടി നോക്കിയരുന്നു ലക്ഷ്മി പക്ഷെ അത് ആദ ആദ്യം തന്നെ ഒറ്റയതിനെ തന്നെ പുള്ളിക്കാരി പഠിച്ചു
മം
ആഹ് പെട്ടെന്ന് തന്നെ അങ്ങ് ചവിട്ടാൻ പഠിച്ചേ ആ് പിന്ന ഞങ്ങളെ രണ്ടുപേരൂടെ എവിടെങ്കിലും എല്ലർത്തും അവിടെ അടുത്ത് ഞാങ്ങള് ഞാന് സ്ഥിരം കൊടുക്കുന്നൊരു ചേച്ചി ഉണ്ടാവും അവിടെന്ന് അത്യാവശ്യം ഒന്ന് പഠിക്കാനേ ഏ നമുക്ക് അത്യാവശ്യം എന്തേലും ഷേപ്പ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കി ചെയ്യാല്ലോ അപ്പൊ ഈ സ്കൂള് ഒന്ന് തുറന്നിട്ട് ആഹ് ആ അപ്പൊ സ്കൂള് തുറഞ്ഞിട്ട് പിള്ളേരുണ്ടെങ്കിൽ നമുക്ക് പോക്ക് നടക്കില്ല സ്കൂള് നിന്ന് അവരുടെ വീടിനടുത്താണ് ഈ ചേച്ചിയുടെ തയ്യക്കടയെ ഞങ്ങളുടെ ഇവിടെ ഉള്ള ആളാ പക്ഷെ തയ്യക്കട അവർ അവര് താമസിക്കുന്നതിനന്ടുത്ത അപ്പം അങ്ങനെ പോവാന്നും വെച്ചാ ഞാൻ പറ സ്കൂള് തുറന്ന് കഴിഞ്ഞിട്ടേ പിള്ളേരൊക്കെ പോയി കഴിയുമ്പോഴാണ് അത്യാവശ്യം ഒന്നന്ന് മെഷീൻ ഉള്ളത് കൊണ്ടൊന്ന
ആ മെഷീൻ ചവിട്ടാന അറിയാമെങ്കിൽ പിന്നെ ഈ പറയുന്നതൊക്കെ പോയില്ലെങ്കിലും ട്യൂട്ടോറിയലിനകത്ത് നോക്കി അത്യാവശ്യം നമുക്ക് പഠിക്കാൻ പറ്റും
ആഹ് ആഹ് ആഹ് അപ്പൊ എന്നോട് പുള്ളിക്കാരി പറഞ്ഞു നമുക്ക് ആ ചേചിയുടെ അടുത്ത് പോയി ഒന്നേ നോക്കാന്ന് പറഞ്ഞു അവര് വർഷങ്ങളായിട്ട് തയ്ക്കുന്നേ അപ്പം ആ അപ്പൊ നല്ല തൈക്കാരി ആവുമ്പോത്തിന് നമ്മള് ഒന്ന് പറഞ്ഞ് തന്നാലേ എങ്ങനെയാന്നുള്ളത്
പഴയ ഉം അന്നേരാ വീട്ടി ഒരു തയൽ മെഷീൻ ഉള്ളപ്പോ എന്നാണേലും പഠിക്കുന്നന്നല്ല
ആ അറിയാവുന്ന ഒരാൾ ഉണ്ടെങ്കിലേ നമ്മൾ അല്ലാതെ നമ്മൾ തന്നെ ചെയ്തിട്ട് കാര്യല്ലല്ലോ
ഉം ഉ ഇതിന കൃത്യമായ രീതിയിൽ പഠിക്കുമ്പോ അളവും കാര്യവും ഒക്കെ നോക്ക ക്കിക്കെടുത്ത് ചെയ്യുമ്പോൾ ആ കൃത്യായിട്ട് അത് നമുക്കല്ല ജസ്റ്റ് നമുക്കായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ നമ്മുടെ സാധനങ്ങൾ തന്നെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ
സാധനങ്ങൾ അത്യാവശ്യം ആ ആഹ് നമുക്കിപ്പൊ ഒന്ന് നൈറ്റിയോ അല്ലെങ്കി ചുരിദാറൊക്കെ എടുത്ത്ഒന്ന് ഷേപ്പ് ചെയ്യേണെങ്കിൽ കൊണ്ടു പോകല്ലേ നതെങ്ങനെ എങ്ങനാ ചെയ്യുന്നുള്ള ചവിട്ടാനൊക്കെ
ഉ ആ ബേസ് പഠിച്ച കഴിഞ്ഞാ കൊഴപ്പല്ല ബാക്കി നമ്മ അല്ലാത്തെ നോക്കി പഠിക്കാൻ പറ്റും
ഇയാൾ എങ്ങനെയത് യൂട്യൂബിൽ നോക്കിയാണാ പഠിച്ചത് കയ്യില്
എനിക്ക് നേരത്തെ വീട്ടി മെഷീൻ ഉണ്ടായി ുകൊണ്ട് ഈ കൊച്ചില നമ്മളിങ്ങനെ ചവിട്ടി ചവിട്ടി ചവിട്ടാണറിയാർന്നു ചവിട്ടി പഠിച്ചായിട്ടുണ്ട് അങ്ങനെ അറിയാം ഇത് നമുക്ക് ഇത് മെത്തേടൊന്നും അറിയ ല്ലോ ഇത് സ്റ്റിച്ച് ചെയ്യാൻ നേരത്തെ തൊട്ടെ അറിയാം ഇപ്പൊ സ്കൂളിലൊക്കെ പഠിക്കൻ നമ്മളിങ്ങനെ ഷേയ്യിപ്പ ചെയ്യയും അതൊക്കെ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന പിന്നെ ഇ പ്പോഴല്ലേ യൂട്യൂബൊക്കെ നമ്മൾ ഇങ്ങനെ ഫോണിൽ ആയിട്ട് കുറച്ചല്ലേ ആയുള്ളൂ ഇപ്പോഴൊക്കെ നമ്മളിങ്ങനെ ഇതിനകത്ത് ഓരോന്നൊക്കെ കാണുന്നതൊക്കെ നും പിന്നെ ഇത് സ്വന്തമായിട്ട് വേണമെങ്കിൽ നമ്മുടെ ആ ഇല്ലല്ല അത് പിന്നെ ഞാന് നമ്മടെ ഡ്രസ്സ്‌ തന്നെ ഒന്ന് അതിന്റെ അഴിച്ചിട്ട് എടുത്ത കഴിഞ്ഞ അത് എല്ലാം പീസ് പീസ്ല്ലേ അങ്ങനെ വെച്ചും ചെയ്യാം നമ്മുടെതു ചെയ്യാല്ലോ
ആഹ അല്ല ഇപ്പ നമ്മള് ചുരിദാറൊക്കെ ചുരിദാറൊക്കെ നമ്മള് തുണി എടുത്താല് തന്നെ സ്വന്തം ഇ
ആഹ വല്യ നല്ല രീതിയിലുള്ള നെക്കൊന്നും ന നമുക്ക് ചിലപ്പം പറ്റത്തില്ല എന്നാലും ബേസ്സായിട്ടുള്ള റൗണ്ട് നെക്കൊക്കെ ഒക്കെ വെച്ചിട്ട് ആ എന്നിട്ട് അതിന്റെ ബാക്കിലത്തെയ ഇതില മടക്കിയിട്ടിട്ട് അങ്ങനെ എടുത്തിട്ട് ഒക്കെ ചെയ്യാൻ പറ്റോ അതത് ഈസിയാ
എങ്ങനെന്ന് വല്ലോടതും നോക്കി പഠിച്ചാണോ അതോ
എത്താ ഇങ്ങനെ ഇത് തന്നെ ഇങ്ങനെ നമ്മൾ തുണി തന്നെ ഇങ്ങനെ വെച്ചിട്ട് ആഹ്ങ്ങെ വെട്ടി അങ്ങനെ പറ്റുവല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ വെട്ടിയെടുക്കണം ആഹ എന്നിട്ട് ഇങ്ങനെ ചിലപ്പോം പൈപ്പിംഗ ഒക്കെ കൊടുക്കുമ്പോ അത്ര പെർഫെക്ഷൻ ഒന്നും വരത്തില്ല എന്നാ ജസ്റ്റ് രപ യ ഇട അങ്ങനെ ക ആ ആ ബോറല്ല ആ അത് തീരെ എറക്കല്ല അതൊന്നും നമുക്ക് പറ്റത്തില്ലേ
ആ ന നൈറ്റി ഒക്കെ അടിക്കുവോ അതോ
നെറ്റി ഇത് ഏ ഊര് ന്താ മറ്റേ ചുരിദാർ നെറ്റി പോലോതൊക്കെ പറ്റും ഈ ചുരു വന്നിട്ട് ഇവിടെ വെട്ടിട്ട് വരുന്നത് പറ്റത്തില്ല അത് പറ്റത്തില്ല ഈ ചുരിദാറിൻന്റെ ടൈപ്പ് പറ്റും
പറ്റുമോ അതപ്പോ അങ്ങനെ തയ്ച്ചിട്ടുണ്ടോ തുണിയെടുത്ത്
തുണിയടുത്തൊന്ന അല്ല ഞാനീ പഴയ തുണികളെ തന്നെ പ്പം മ്മള് ഉം പെറ്റി എടുത്ത് അങ്ങനെ അല്ല തുണിയ എടുത്തായിട്ടൊന്നും നമ്മൾ തൈക്കത്തില്ല ഉ അടുത്തൊന്നും തയ്ച്ചു പറ്റിട്ടില്ല ഉ തന്നെ ഈ പഴയ തമ
ചുരിദാറൊക്കെ നമ്മൾക്ക് വേണ്ട പഴയ സാരിയൊക്കെ ഇല്ലേ നമ്മള് എടുക്കാത്ത അതൊക്കെ വെട്ടി അങ്ങനെ തയ്ച്ചിട്ടുണ്ടോ
ഉ അങ്ങനെ നോക്കിയിട്ടുണ്ട് അങ്ങനെ നോക്കിട്ടുണ്ട് ടോപ്പ് പോലെയും ഫ്രോക്ക് അല്ല ഈ ചുരിദാർ പോലെ ഇടുന്നത്
മ റ്റേനമ്മള് പയ കടയിൽ നിന്ന് മേടിക്കുന്നതാ
അതെ അതെ അങ്ങനെന്നും മേടിച്ച് നമ്മൾ അങ്ങനെ ഒത് പോത് പോകല്ലോന്ന് അങ്ങനെ ഒന്നും മേടിച്ചിട്ടില്ല ഇത് സാരിയുടെൊക്കെ എടുത്തിട്ട് ടോപ്പ് തയ്ക്കും അത് കൊറച്ചു ദിവസം വീട്ടിലൊക്കെ ഇടും
ആഹ് ആഹ ഉ
പിന്നെ ബ്ലൗസ് തയിക്കാൻ പഠിച്ചാ വലിയ കാര്യമാണ് ബ്ലൗ അത് പക്ഷേ ഇച്ചിരി പാടാ ബ്ലൗസ് സ് ബ്ലൗസ് പഠിക്കാൻ പാടാ പിന്നെ ഇതുപോലെ എന്റെ റിലേറ്റീവ് ഒരു കുട്ടുകാരി ഇങ്ങനെ ഇത് കട്ട് കട്ട്ചെയ്ത് കട്ട് ചെയ്ത് പീസായിട്ട് പേപ്പർ കട്ട് ചെയ്ത് ഇത് ഇങ്ങനെ ഇതിന്റെ എളുപ്പ വഴി വഴിയ ചെറുതായിട്ട് പഠിപ്പിച്ചു പക്ഷെ അത് നമുക്ക് ചെയ്തെടുത്ത് ഇത് ജോയിന്റ് ചെയ്യണച്ച പാടാ ഫ്രണ്ട് കപ്പൊക്കെ ചെയ്യാൻ നല്ല പാടാം ഉം ബ്ലൗസ് ക്ഷെ പ്പൊ തഴപ്പിക്കാൻ കൊടു നല്ല ചാർജ് അല്ലേ ഒന്ന് സ്വന്തമായിട്ട് പഠിച്ചാ ഉ അതു മിക്ക വിത്ത് ബൗ എല്ലാം ലൈനിങ് ഇട്ടല്ലേ തയ്ക്കുന്നത് അപ്പൊ അതി രണ്ട് ചാർജ് ആവുത്തില്ലേ ആ അതെ അതെ ഞാൻ പിന്നെ കൂടുതൽ ഈ അത്ആ സത്യം പറയാണ് ചുരിദാർ തയ്പ്പിക്കുന്നത് കൊറവാ അത് ഞാൻ തയ്ക്കുന്നില്ല പക്ഷേ റെഡിമെയ്ഡ് അല്ലാതെ വാങ്ങിക്കുന്നുള്ളു ഇപ്പൊ മെറ്റീരിയല് വാങ്ങിയീരേ കുറവാ കാരണം എല്ലാത്തിനും മിക്കതിനും രണ്ട് ഇത് വേണല്ലോ ലയിനി ഗും വേണം ഇതും വേണം ചിലപ്പോ തയ്ച്ചു വരുമ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് ഒക്കത്തും ഇല്ല ഈ കഷത്തിന്റെ ഇവിടെ എന്തെലും ഒരുഅപാകതയ അത്ുക ഞാൻ ഒത്തിരിയായി പപ്പിച്ചിട്ട്
ഉം പിന്നെ വേറെന്നാഉള്ള വേറെ വല്ല കൃഷി വല്ലണ്ടോ വീട്ടില്
ഓ അങ്ങനെ വലിയ കൃഷിയൊന്നും ഇല്ല ഇവിടെ വല്ല ചെടിവെക്കുന്നൊക്കെ ഉള്ളു അമ്മയെ കൃഷിയൊക്കെ എന്തെലും പുറെ കിഎന്തെേലുമ ഒക്കെ കുഴിച്ച് വയ്ക്കു അത്രയൊക്കെ ഉള്ളൂ വലിയ ഒത്തിരി സ്ഥലമായിട്ടില്ല ഇപ്പം കൊറച്ച് സ്ഥലമേ ഉള്ളു എന്നാലു ഉണ്ട് അത്യാവശ്യം
കാന്താരിയോ പച്ചമുളകോള അങ്ങനെയൊക്കെ വെച്ച് പടിപ്പിച്ചിട്ടുണ്ടോ ഉണ്ട് ആ ആ ആ ആഹ അല്ലെ നമ്മള് നമ്മുക്ക് ഈ വേറേ കൃഷിഭവനിന്ന് നമ്മള് ഗ്രോ ബായ്കോടെ കിട്ടുമല്ലോ അതാകുമ്പോ നമുക്ക് അധികം സ്ഥലത്തിന്റെ ആവശ്യമില്ല ആഹ് അങ്ങനെ കീഴ്പോങ് എടുക്കത്തിലെ
ആഹ് നമുക്ക് സ്ഥലം കുറവായിക്കണ്ട എങ്ങനെയ പൊതുവേ നമ്മ ഇങ്ങനെയുള്ള ചെറിയ കാർ ഇതിനകത്തെല്ലാം ഉ ഇങ്ങനെ കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പ പിന്നെ അതെല്ലാം എടുക്കും പിന്നെ ഈ ബയോഗ്യാസിന്റെ സ് സ്ലറിയുണ്ട് അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് കുയെ എല്ലാം ആ കൊറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്
ആഹാ ആ പശുവോ വല്ലോ ഉണ്ടോ
ഇല്ല മറ്റേ നമ്മുടെ മല്ലാത്ത കമ്പോസ്റ്റില്ലേ വീട്ടിൽ ഗറി യോ കഴിഞ്ഞിട്ടുള്ള ഇല്ലേ അങ്ങനെ ആ രാത്രി
ആഹ മറ്റേ വേസ്റ്റിന്റെ അല്ലേ ആഹ ആഹ് ആ ആയി ശരി
അതിന് ഗ്യാസ്ഒന്നും വരില്ല ഫ്ലെയിം ഒന്നും കഴല്ല ഇത് സളറി കിട്ടു
ആഹ അപ്പൊ ഉപയോഗിക്കാൻ പറ്റത്തില്ലേ അപ്പൊ ഉപയോഗിക്കാൻ കൊള്ളില്ലേ
ആ ഇല്ല ഗ്യാസൊന്നും അധികം അധികം വരുന്നില്ല അത ഇി ഡാമേജ്ആയിട്ട് പക്ഷെ നമ്മൾ വേസ്റ്റ്‌ ഇടുമ്പോൾ അതിന് അത് ഇങ്ങനെ പ്രോസസ് കഴിഞ്ഞ് അതീന്ന് സേയി പളവെള്ളം പോലെ അങ്ങനെ വേരും അത് ഉപയോഗിക്കാം ഉം ആദ്യക്കെ ഗ്യാസ് അതൊക്കെ കിട്ടുവായിരുന്നു ഇപ്പൊ അതിന്നൊന്നുംവരൂലാ
ഇല്ലാ അല്ല മ് ഞ ഞങ്ങക്കവിടെ ഗ്യാസ് ഒക്കെ കിട്ടോ ഗ്യാസിന് ബുദ്ധിമുട്ടുണ്ടോ
ഉം ബുദ്ധിമുട്ട് ആദ്യത്തെ വട്ടം അന്നാ സ്റ്റാർട്ട് ചെയ്തപ്പോ ഉണ്ടായിരുന്നു മെ നമ്മള ഇതുപോലെ ആ കൊടുത്ത് കൊറച്ച് കഴിഞ്ഞിട്ടല്ലേ ഫോർട്ടി ഫൈവ് ഡേയ്സ് ഒക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ അന്ന് അത്രമൊക്കെ കഴിഞ്ഞിട്ടാ നമുക്കൊ രണ്ടാമത്തെ സെക്കൻഡ് കുട്ടി വന്നത് ഈ വെട്ടം ഈ വട്ടം കുഴപ്പമില്ലാ ചെയ്ത ഉടനെ തന്നെ ആ ഉം ഇപ്പം ആ വല്ല്യ കുഴപ്പ ഇല്ലെന്ന് തോന്നുന്നു
തോന്നും കിട്ടുന്നുണ്ട് ബുക്ക് ചെയ്തോ കിട്ടുന്നുണ്ടെങ്കിലേ അപ്പം അതേ
ഓ വെറകിന്റെ പറഞ്ഞ കണക്ക് വെറക് ലഭ്യത കൊറവല്ലേ അത് നമുക്ക് കൊണ്ടുവന്നാലും അത് ഉപയോഗിക്കും ഇവിടെല്ല ഇപ്പുണ്ട് പക്ഷെ വിറക് പറഞ്ഞ കക്ക്ി വരണ്ടേ ആഹ കൊറവാ ആദ്യമേ ഈയിടെ ആദ്യമേ ബുദ്ധിമുട്ടുണ്ടരുന്ന അപ്പം കൊറച്ച് പേറെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഉപയോഗിച്ച എന്നാ അ